ഹോ ആഹ് പറ അ എന്തൊക്കെയണ്ട്
ഉ എന്ന ശച്ച
മക്കളൊക്കെ പോയോ
ഓ
മഴണ്ടവടെ
അല്ലെ കാലാവസ്ഥ ഇങ്ങനെ മൂടിക്കന്നെയാണ് പയ്തിട്ടില്ല
ഇവിടെ നല്ല മഴ ആ ഇതുവരെ രാവിലെ നല്ല വേയിൽ കേട്ടോ പക്ഷെ ഇപ്പോ ഇപ്പോഴും മഴ പെയ്തിപ്പോ നല്ല മഴയ
കൃഷി ളൊന്നുംല്ലല്ലോ
ഏ
കൃഷികൾെന്തതുണ്ടോ ബുദ്ധിമുട്ട് എന്തെയുണ്ടോ ഒ നല്ല മഴൊക്കെ ആവുമ്പോളായി
അ അങ്ങനെ കൃഷികളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ നശിക്കാൻ മാത്രല്ല മഴിയൊന്നും പെയ്തിട്ടില്ല അങ്ങനെ നല്ല കാറ്റൊക്കെ ഇണ്ടാവ്പള കൃഷികൾക്ക് നാശം ഇണ്ടാവ ആ ഫസ്റ്റില് നല്ല കാറ്റു മഴ യായിുന്നന്ന് ഞങ്ങളെ കൊറെ വാഴയ ഇന്തൊക്കെ മറിഞ്ഞിു ആഹ മഴ തുൊടങ്ങിയതിുണ്ടായിരുന്നല്ല നല്ല കാറ്റുമായിഴ
ആ എവിടൊക്കെ പന്നി ശല്യംണ്ടോ
പന്നിശല്യം ഇഷ്ട നല്ല പന്നികളാ അങ്ങനെ വീടിന്റെ ഒരു സൈഡ് മലയാണ്
അടെ അങ്ങനെ കൃഷിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പന്നികൾ ഉണ്ടായിട്ടെ പോലീസ് ആഹർത്തിക്ക
ഹലോ
കേൾക്കുന്നില്ലേ
അവിധ റഞ്ചന് കുറവാത്തൊന്നുണ്ട്
ആ അടത്തില്ലേ ഷ ഉ ആറ ഫോറസ്റ്റ് അവയോ ഒന്നും കൊണ്ടു പോവാതെ ഞങ്ങൾ തന്നെ അമ്മ തൊടിൽ തന്നെ കുഴിച്ചിട്ടു
ഇവിടെ ഇണ്ട് ഇവിടെ ഞങ്ങ ഈ കറന്റ രക്ഷ അങ്ങനത്തെ ഈ കറന്റ ചവിണ കറണ്ട്ല്ല പ കറണ്ട് അടിച്ചിട്ട അപ്പന വിടും
ആഹ് ആഹ്ഹ്
അങ്ങനെൊ ഒരു ഇതുണ്ട് അതായത്പ്പം നമക്ക് മനുഷ്യന്മാർക്കായാലും ഒന്ന് സംഭവിക്ക ഒന്നുമല്ല പക്ഷെ ഒന്നും ഷോക്ക് അടിക്കും അല്ലാതെ മരണൊന്നും സംഭവിക്കൂില്ല അങ്ങനത്തെ ഒരു ഇതുണ്ട് ഒരു വൈബ്രേഷന് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം അതിങ്ങനെ വെച്ചിട്ട്
ആഹ
ആഹ
നമ്മൾ ആരാണ് നിങ്ങ പറയുന്നേ
ആ സോ സോളാറ അല്ല നമ്മ കറന്റിന് തന്നെയാണ് കുത്തുന്നത്.
ആഹ ഹലോ
അങ്ങനെ ഒരു ഇതിന്റെയാ
ഒക്കെ തോന്നുന്നില്ലേ. മോലുകളൊക്കെ ഉണ്ടെങ്കില് ഈ നായ്ക്കളൊക്കെ വരുമ്പോ നായകള ഒ വരുമ്പോ
ആ് ഞങ്ങള് ആ ആ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു മോയില ആടക്കെ ഉണ്ട് അപ്പൊ കൂടിന് ചുറ്റോടും ഇങ്ങനെ ആ കമ്പി കെട്ടിയതാണ് അപ്പൊ ഇ നായ്ക്കൾ വന്നാലും അതിലൊന്ന് തട്ടുമ്പോൾ ഓല ഓടിപ്പൊക്കോളും പിന്നെ അവിടെ വരില്ല അപ്പൊ ഞങ്ങൾ കൃഷി സ്ഥലത്തിലൊക്കെ അങ്ങനെ വ ചിക്കണ് അല്ലാതെത്തന്നെയല് ഈ പന്നികൾ ഇഷ്ടം പോലെയാണ് ഉ
മക്കളുണ്ട് അവിടെ പോയി അവിടെ മക്കൾക്ക് നല്ല സന്തോഷമാണ് അവരന്നെ തീറ്റ കൊടുക്കുക അവര് വെള്ളം കൊടുക്കുക വളരെ സന്തോഷം അവർക്ക്. നമ്മള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ തൊടങ്ങണെ വീട്ടില് തന്നേ അപ്പറം അവർ അതുകൊണ്ടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ.
അതെ. നമ്മൾ കാണിച്ചുടുക്കുമ്പോളല്ലേ മക്കക്ക് പേനക്കുര് ഉണ്ടാവൂള്ളൂ കോഴിക്കളെ എങ്ങനെ നാടൻ കോഴിക്കണതോ മറ്റേ അതിന്റെ മുട്ട
ഏ അല്ല അല്ല നാടൻ കോഴി
ആഹ് ഓങ്ങെ സ്വന്തം കൂട്ടു പോയി അങ്ങനെത്തെ ഓമുട്ടിക്കറന്ന്‌ വിരിഞ്ഞതാവൂല്ലേ കൊറേ കുട്ടികളുണ്ടോ?
ആ ഒരു പത്ത് എണ്ണംയെ ഉണ്ട് വിരിഞ്ഞു നില്ക്കുന്നെ ഒക്കെന്നണ്ട് ഇവിടെ കീരി ശല്ല്യം നല്ലോണംഉണ്ട് ആ കീരികള് അതേമാ പാമ്പ് എപ്പഴും പാമ്പുകളും കാണാറുണ്ട് ഈ മുട്ടയൊക്കെ വിങ്ങാൻ വരുന്നുണ്ട് പാമ്പ് പ്പളങ്ങനെ വരും
ചേരകളൊക്കെണ്ടാവുല്ലേ ആ അപ്പം ബുദ്ധിമുട്ടാണ്ല്ലേ
അതെ അതെ അതെ
ഈ വലാെക്കെട്ട്ട്ട് അയ്ന്റെ ഉള്ളിലൊക്കെ
പിന്നെ ഞങ്ങക്ക് കൊർച്ച് സ്ഥല ഒള്ളു ഒരേ ചെറ്യേ വീടായോതാേണ്ടേ സ്ഥലം ഒരു പാടില്ല
ആ ആ ഞങ്ങള് ഇവിടെ അങ്ങനെ ചെയ്യല് ഞങ്ങള് വല കെട്ടീട്ട് ആ വലന്റെ ഉള്ളില്
പക്കത്തക്ക് പോയില്ലപ്രാശ്യ പ്രശ്നങ്ങളില്ല ഇവിടെക്കെ ആണെങ്കി പ്പ പ്രശ്നങ്ങളാണ് അയൽപക്കത്ത്ക്ക് പോയി അവിടെ താക്കാം
ആ ആ പിന്നെ ഈ കോയി ഇതാണേ നല്ലോണം ചിക്കിചെൻക്കി ച്ചല് അങ്ങനൊക്കെ നശ്പ്പിക്കുവേ
ആ
അപ്പെല്ലാർക്കും ബുദ്ധിമുട്ടാവും
അതെ അതെ അതെ
ആ കോഴിക്കള് കാെറേണ്ടെങ്ങളെ വീട്ടില്
ഓ കോയ്ക്കൾണ്ട് ല്ല അല്ല വളർത്താണ് പക്ഷെ ഞങ്ങളിങ്ങനെ വാണ്ട കൊടുക്കാന് വീട്ട്ക്കൂടെക്കെ ചോദിച്ച് വരുഅല്ലോ ങ്ങനെ പ്രസവിച്ചെട് മ്പങ്ങനെ മര്ന്ന്ട്ട് കഴിക്കാനാെ ചീരൊക്കെ അങ്ങനെ അങ്ങനെ കൊടുക്കും ക്കും ഞമ്മക്ക് അങ്ങനെ എന്തെങ്കിലാെക്കെ ഇതില് ഏർപ്പെടുന്ന നല്ലത് വീട്ട്ന്ന് ചെയ്യാൻ പ ന്നൊക്കെ ചെയ്യ
അങ്ങനെ അങ്ങനെ നിങ്ങക്ക് മുട്ടങ്ങനെ വാങ്ങാന്
അതെ ഞമ്മളെ ബാക്കി വര്ണ ചോറൊ ഒണ്ടെങ്കിലുവേ അങ്ങനെയൊക്കെ കൊടുക്കാലോ അവർക്കായിട്ട് ഭക്ഷണം വേണോന്നു ഒന്നുമില്ല ഉം
ബുദ്ധിമുട്ടില്ലല്ലോ ഗോതമ്പോ കുറച്ച് ചോറണ്ടെല്ല- കൊടുത്താല്
അതെ അതെ
ഈ ആട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ആട് ഉണ്ടായിരുന്നു ഉമ്മാക്കും ഉണ്ടായിരുന്നു അപ്പ പിന്നെ എന്താ അവിടെ- പാടത്തിന് തീറ്റാനോ കൊണ്ട് പോകല് ഇപ്പൊ പാടത്തൊന്നും നെൽകൃഷി ചെയ്യുന്നില്ല അവർ അവിടേയൊക്കെ കവുങ്ങ് - പിന്നെ വായ അങ്ങനത്തൊക്കെ കൃഷികളാണ് അവർക്ക് മറ്റേ മറ്റേത് ലാഭം ഒന്നും ഇല്ല പോലും കുറേ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ടിപ്പോ- അതുകൊണ്ട് അവര് അത് തുടങ്ങണില്ലന്ന് അതോണ്ട് പിന്നെ വിറ്റതാണ് ഇങ്ങനെ തീറ്റാന് സ്ഥലല്ലാതോണ്ട് ആട്കളെ വിറ്റ് സങ്കട ആണോ വിൽക്കുമ്പളേ നമ്മളങ്ങനെ അതുമായിട്ട് ഇങ്ങനെ പോകും ആ
അത്
ഉം ല്ല ഇനെ എട്ത്ത് പാടും ക ഹം എൻമലക അങ്ങനെക്കെ വാണം ഞാൻ പിന്നെ കൊയ്പ്പല്ല
ഞങ്ങളവിടക്കങ്ങനെ ഒര് സൈഡ് ന്താണ് മലേണ് അപ്പൊ വടെ വ് റ്റില ആടുകളൊക്കെണ്ട് ഈ വൈകുന്നാരായാല് ഓരയ്ക്കാണ്ട് വ്ട്ടാല് ഓലങ്ങനെ മേഞ്ഞാട്ന്നോളും
ഓ
ഒരാള്ങ്ങനെ നോക്കി നിന്നാ മതി
അതേമാതിരി ഇപ്പം പാടകൾ ഹ് അങ്ങനെയൊന്നുല്ലല്ലോ പുല്ലുകളില്ല അങ്ങനെ പാടൊക്കെ ഇഞ്ഞി കൊണ്ടന്നാലൊക്കെ അങ്ങനെ പറ്റും പക്ഷെ ഇവിടെ അടുത്തൊന്നും പാടല്ല
പാടം പുല്ല് അല്ല പച്ച പുല്ലൊക്കെ ഉണ്ടെങ്കി ഒരു വേഗം വലുതാവോലോ ലേ
അതെ അതെ ഉം
ടും ഏ കോഴിക്കുട്ടികള്
ഓഹ് ഇ നല്ല ഭംഗിയാണ് നല്ല കാണാനും നല്ല എന്താ ശൈത്യങ്ങളൊക്കെ അവ് നമ്മള് നമ്മള് മക്കള നോക്കും പോലൊയാണല്ലെ ല്ലേ അവര് അങ്ങനെ അവരെ തിരിച്ചറി കൂ ഇനിപ്പ അല്ലെങ്കി പേടിയില്ലാണ്ട് പക്ഷെ എന്തെങ്കിലൊക്കെ വന്നാല് അവര് അവരെ സംരക്ഷിക്
മ്ഹ് മ്ഹ് ഇപ്പ അമ്മളെ മക്കക്ക് അമ്മള് ഓരോന്ന് പറഞ്ഞ് പഠി കൊടുത്തിട്ടാണ്. അങ്ങനെ പറഞ്ഞു കൊടു ആരും പഠിപ്പിച്ചു കൊടുക്കണോന്നും ഇല്ലല്ലോ ഒര് ഒരു ചെറുത ഓല്ക്ക് അങ്ങന അങ്ങനെ അങ്ങട് വളരുവാണല്ലോ മക്കള്
അതെ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് സംരക്ഷണം ഇതൊക്കെയാ പറയാ നം അവർക്ക് അവരേതായ ഇത് ഒണ്ട് അവരെ മക്കളെ ഉം അവരത്ര ഇരുവത്തീസൊന്ന് ഇരുവതെട്ടീസാ അതിന്റെ മേലെ കടന്ന് നട്ടകല വീതീനതെ
ഒന്ന് വിരിഞ്ഞ് ക്ഷമ നല്ല ക്ഷമ വേണല്ലോയ്നൊക്കെ
തെ അതെ ഭക്ഷണം കഴിച്ചാ മതി ക്കു അവിടെ പോയി പേ
ആ നമ്മളിപ്പോ മനുഷ്യന്മാർ ഒക്കെ ആണെങ്കിൽ ഒരു നൂറ് സ്കാനിങ്ങ് ടെസ്റ്റ് ച് എന്തൊക്കെ വേണ ഒരു പ്രശ് സവം കഴിയണെങ്കിൽ ഒരു വ അത്ര ആളുകൾ ചുറ്റുണ്ടാവും ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ ഓർക്ക് ഒരൊറ്റക്ക് ഉം ഇപ്പ ഏത് ജീവി ക്കും ഉണ്ടാവല അതിന്റെ വേദന എല്ലാ ജീവികൾക്കും ഉണ്ടാവുമല്ലോ? ഇപ്പൊ ഒരു കോഴിക്ക് മുട്ട ഇടുമ്പോം അയിനുണ്ടാവല്ലോ അതിന്റെ ഒരു വേദന
അതെ
അങ്ങനെ എനിക്കാണ് നമ്മളൊക്കെ നമ്മളും ഉമ്മാരും പ്രസ
അതെ
ഒരു കണക്കിന് ആലോയിക്കുമ്പോ ഭയങ്കര ഇതാലേ
അതെ ന ജോലി ചെയ്യണ്ട
ഞാനിപ്പൊന്നും ചെയ്യുന്നില്ല എൻ ചെയ്തിരുന്നു.
ആ
ഇപ്പൊ ഒന്ന് കൊറച്ച് ഇപ്പ ഇങ്ങനെ കൃഷിയായിട്ടൊന്ന് ഇറങ്ങാം ഇറങ്ങി വന്നാലും വിചാരിച്ച് ഇപ്പ കൃഷിയിലേക്കൊന്ന് ഇറങ്ങിയതാ
ഉം ആ സ്കൂളില് മീറ്റിങ്ങ് ഇണ്ടായിരുന്നു കു മക്കളെ കുറിച്ച് ഫസ്റ്റത്തെ മീറ്റിങ്ങ് ഏന്നു അപ്പൊ ഒരു മാഷ പറയാ അവരെ അവരെ വിലപടാനോ നമ്മൾ അവരെ നിർബന്ധിക്കരുത് അത് ച്ച് അങ്ങനെ പഠിപ്പിക്കരുത്. അവർ ഫ്രീയാവുമ്പോ അവ് പോൾ നമ്മള അവരുടെ കൂടെ നിൽക്ക അങ്ങനെയൊക്കെ
അതെ ഇവിടെ ഇന്നാണ് ഇന്ന് രണ്ട് മണിക്ക് പെ മീറ്റിംഗ്
ആഹ നമുക്ക് വേഗം ദേഷ്യം വരൊല്ലോ? പഠിക്കാഞ്ഞാല് എഴുതാഞ്ഞാ
ഓര്ക്ക് ഓലെ ടൈമില് നമ്മള് നിക്കണം അലാ ഞമ്മളെ സമയത്ത് ത് നമ്മള് ഓലെ നിർബന്ധിക്
അതെ
അങ്ങനെയ ആകുമ്പോ പോയി പഠിക്കൂല ഓല് ഓല് താല്പര്യണ്ടാ ടൈമില് ഞാൻ ഇൻക്ക് പഠിക്കണംന്ന് പറഞ്ഞ് വരുമ്പോ നമ്മള് ഒന്നാമത് നമ്മള് പറയാ മോനെ പഠിച്ചോട്ടെ ഇരുന്ന് വായിച്ച് നമ്മൾ പറയുമ്പോൾ അവത്ര് ചെയ്യണെങ്ക ചെയ്തോട്ടെ ഇല്ല ഞാൻ ഇപ്പൊ കള ട്ടട്ടട്ടോ കൊർച്ച് കയിഞ്ഞിട്ട്എഴുതാന്ന് പറയുമ്പൾ നമ്മള് കറിയാ ഇപ്പൊ എഴുതിക്കോ പിന്നെ കളിക്ക ഏ അമ്മള് ഇത് നമ്മളെ വശിക്ക് ഓലെ നമ്മള് പിടിച്ചിർത്താണ് അപ്പൊ ഓലെ മനസ്സിലെന്താവും കളിക്കണം കളിക്കണം ന്നില്ല മൈൻഡിലാണ് ഒരു പഠിക്കായിരിക്ക തള്ളത് അപ്പോൊ എങ്ങനെയ ഉം
ഫ്രീയായി വിടണം ടസ്കൂൾ വന്നാല് അവര് ഫ്രീ ആയിട അവരോട് ഇപ്പൊ അത് എഴുതിക്കൊ മാഷെന്താ പർ ഞ്ഞാ അതൊന്നും ചോദിക്കരുത് അവര് വന്ന അവരെ തിന് അവർക്കും എന്തേ കളിക്കാനായിന് വിട ഇഞ് രാത്രിയാണ് നമ്മള് അവരുടെ കൂടെന്ന് ക്കണ്ടത് അപ്പൊ അവക്ക് മടുപ്പുണ്ടാവൂല